ഓക്കെ
ആ ആ കേൾക്കാം എന്താ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഏയ് ഇല്ല കഴിക്കാനാവുന്നേള്ളൂ ആ അല്ല ഇപ്പ വരാൻണ്ട് ഇങ്ങയിച്ചോ
ഇല്ല കഴിച്ചില്ല ഫുഡൊക്കെ ആയിണ് കുറച്ച് കുറച്ചു പണിയും ക്കൂടിണ്ട് അതുംകൂടി കഴിഞ്ഞിട്ടാണം
ഉം വീട്ടില്ലൊറ്റക്കാ
ആ മക്കളൊക്കെ പോയിന്
ഒ എല്ലാരു സ്കൂൾനാണോ
ആ ഒരാള് വേറെണ് രണ്ടാള് ഒരു സ്കൂളാണ് ഏ ഇപ്പൊ ഒരാളെ എൽ കെ ജി ഇപ്പ ചേർത്തിട്ടേ ഉള്ളു
ആ അതെ അവയൊക്കെ പറഞ്ഞേ ചേച്ചിങ്ങളൊ മാറ്റി എല്ലാ പണിയും കഴുന്നുള്ളൂ ഉ
ഒരു ഓല് വിട്ട് വരാനും ആവു നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കുമ്പോത്തിനും
ഉം ആ എൽ കെ ജി തൊല വേ വരല്ലല്ലേ
ഒട്ടല്ല
ഉം മൂന്നു ഉട്ട്യാള
അ അ മൂന്നുട്ട്യാള് പിന്നെ രാവിലെ ഓല പഠനോണ്ട് ഓല പർണയിച്ചി നീപ്പിച്ചിുണ്ടായി ഇങ്ങോട്ട് ആ ഇട് കയിഞ്ഞ് കിട്ടണെങ്കില് ഒരു പണി എടുക്കാൻ കഴി എല്ലന്നെ എടുക്കാൻ കഴിയുള്ളൂ പിന്നൊല്ല് പോയിട്ട് വേണം ബാക്കി തീർക്കണങ്കിൽ
ഇങ്ങളെന്നൊള്ളു വീട്ട്ല്ല്
ആ ഹസ്ബൻറ് ണ്ട് പോയിന്
പിന്നെ ഭക്ഷണം ഇന്നൻന്താ എന്താ സ്പെഷ്യല്
ഭക്ഷണം സാധാ ചോറുണ്ട് ചീരക്കറിയുണ്ട് അയിക്കൊരു പണ്ട് നിങ്ങക്കന്താ
ഞാനന്ന് പിന്നെ ചോറ് പിന്നെ ഒരാക്ക് കൊണ്ടോവണം പിന്നെ ചോറു വേ നേരത്താവും കറിയിപ്പ ചിക്കൻക്കറി വെച്ച ഉം ചിക്കൻവെച്ചിന് പിന്നെരു ഉപ്പേരി പപ്പടം ഒക്കെ ഇണ്ടാവും
ഉ കൂന്തലും സ്പെഷ്യൽയിട്ട് ഉണ്ടാവല്ല് വെള്ളിയാഴ്ച ഉ
അ ആ വെള്ളിയാഴ്ചന്നെ എന്തെങ്കിലും ഒന്ന് നെയ്ച്ചോറോ ബീഫോ എന്തെങ്കില്ലോന്ന്
എന്തെങ്കിലുക്കെണ്ടവണം
പിന്നെന് അടെ മഴ വെയില്ലോ ഇവിടെ നല്ല വെയില്ന്ന് വെച്ചാൽ നമ്മള വെയില കാലത്തെ അങ്ങനത്തെ വെയിയില് ഇപ്പം കൊറച്ചായി നിങ്ങ അങ്ങനത്തെ വെയ്ൽ കണ്ടിട്ട്
ആ ഇവിടെ കൊഴപ്പല്ല വെയിലാണ്
ഉ നല്ല ശക്തിയുള്ള വെയില്ല് എന്തു ഒണങ്ങും ഇപ്പൊ
ഉം ഉം അയിനിപ്പം അയിനനുസരിച് രണ്ടീസം നല്ല മഴയായിരി
ആവു ഇനി ഉച്ചന്റെ ശേഷം മഴയായിവരും ശേ ഇവിടെ അല്ലെങ്കി രണ്ടീസം അങ്ങക്ക് നല്ല ശക്തായിട്ടുള്ള മഴ കിട്ടി വെള്ളോക്കെ ഇപ്പൊ കേണറിലിപ്പായിട്ടോള്ളു വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടേനി അപ്പൊ വെടെ അങ്ങനെ ന്ന് ഒരായ് പിന്നെ വേനൽ മഴ കിട്ടൻ കിട്ടീ അവര് രണ്ടണ്ട് ദിവസം പെയ്ത് പിന്നെ അങ്ങോട്ട മ ന്നെ പെയ്തിയില്ല പെരുന്നാൾ വരെ പെയ്തിയില്ല
പി നമ്മുക്ക് ഇവിടെ ഇപ്പ എന്താ അന്നും കൂടെ മൈന്
ആ പെരുന്നാളണ്ട് അന്ന് രാവിലെ ഒന്ന് മഴ പാറ്റിന്നല്ലാതെ പിന്നെ ഇ്തിട്ടൂല്ലേ
ഇവിടെ രാവിലെ പെരുമഴയിരുന്നു
അങ്ങനെ പിന്നെ പിന്നെ ഇപ്പൊ ഇന്നലും നനിയാന്നു ആമാണ് നല്ല ശല്ല ഇലും നല്ല വെയിലാ മിനിയാന്നും അയിന്റെ തലയന്നും ഒ ഒഴിവൊക്കെ കിട്ടിയല്ലോ
ഉം ഉ
പിന്നെ അന്ന് മാത്രം
ഈ പ്രത്യേകിച്ച് സ്കൂളിൽ ലീവ് കൊടുക്കണ ടൈമ മഴ പെയ്യൂ
ആഹ ഇന്നതൊക്കെ നല്ല വെയില
ആ അതെ
വള്ള വെള്ളത്തിന് ബുദ്ധിമുട്ട്ന്താണ്ടോ ഉഏ അങ്ങൾക്ക് പിന്നെ പുഴോ പിന്നെ മറ്റേ പൈപ്പ് വെള്ളമോ ഒന്നും ഇല്ലാത്തേന കൊണ്ടേക്ക പിതുവരെ കുടുങ്ങിട്ടും ക മോട്ടറിൽ കേയറാതായിട്ടും അങ്ങനെയൊന്നുമില്ല കൊറെേ കരുതിയാണ്ട് ഇങ്ങനെ പേടിയന് അതീക്ക എത്തിന് അങ്ങനെനെയ തറവാട്ടത്താ അപ്പ തറവാട്ട്ന്ന് അ്പൊ ഓൽക്കും വേണം ഞങ്ങൾക്കും വേണം അപ്പൊ
ആ അതെ
ഉ പിന്നെ ആണെ നല്ല ആഴ ഉുള്ള കിണറുവോ
ഉം ഉം
ക്കാന ഒന്നും കഴിയൂല്ല
ആ പിന്നെ കുട്ടികളൊക്കെ ഉള്ള ടൈം ആവുമ്പോ നല്ല വെള്ളത്തിന് ചെലായിരിക്കും
ചെലവ് അനവയും പിന്നെ സ്കൂ സ്കൂളിൽ പോകുമ്പ പിന്നെ കുറെക്കെട്ട് സമാധാനം കുട്ടികൾന്നാൻ പോലോണ്ട ഇങ്ക ഈ വെള്ളത്തി ത്തിന്റെ ബുദ്ധിമുട്ടോ വെള്ളം അങ്ങനെ തീർന്നാലല് പോലെത്താ മോട്ടർ ഇട്ടാ പോലെ അത് കിണർന്നാണ് വരുന്ന ഒന്നും കൂടി ഒല്പ്പിച്ചണ്ടാവില്ല ഓലെ ആാരും മോട്ടർ ഇട്ടാ വെള്ളം അത്രേള്ളൂഓലൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്ത പറഞ്ഞാ മനസ്സിലാവോ
അത് കഴിയുമ്പഴേ മനസ്സിലാവുള്ളു
കുൾമുറിയിൽ ഇങ്ങോട്ട് കേയറി ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവില്ല എത്രറ പറഞ്ഞാൽ ഇ ഓനാ ബുദ്ധിമുട്ട് അറിയിൂല്ലേ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണ കേക്കുക എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ
ഉം
ഇവിടെക്കെ ഞങ്ങള ആ മോൾക്കൊക്കെ വണ്ടി വെള്ളം മാത്രം ആശ്രയിച്ച്ുകഴിഞ്ഞൂരുണ്ട് അനൊക്കെ ബുദ്ധിമുട്ട് കുളിക്കാതി നിരുമ്പ്യാതി അങ്ങനെ വര നിക്കണലണ്ട് നമുക്കെ
ചില സ്ഥലങ്ങളിലും
ഈ കൊല്ലം മഴ കുറയും എന്നൊക്കെ ഉള്ളരി ഇത്ണ്ട് കായ ബുദ്ധിമുട്ടു ട്ടാ ഒ ചെയ മഴ വെയ്താല് ഒരുൾ പൊട്ടല് അത് ഇത് ആകും കേക്കും കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഓടിയാലും ഒക്കെ പ്രശ്ന മഴ അടുപ്പിച്ച് പെയ്യുമ്പോത്തിനും ഇപ്പൊ പേടിയാ വയനാട്ടിലെ ദുരന്തമൊക്കെ കേ
ആ അല്ലെ ആഹ ആഹ ആ നമ്മളെ ഇവിടുക്കല്ലെങ്കിലും വേറള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല മഴൊക്കെ ഉണ്ട്
ആ്ഞങ്ങള്ൾ ഇവിടെ പെയ്ത എല്ലാരും പറയും അവിടെണ്ടായി ഇവിടെല്ല എവിടെ പക്ഷെ അ അ നാട്ടക്ക് ഇങ്ങോട്ട എത്തൂല മ
ഓ
ഞങ്ങളെ കൊറച്ച അങ്ങോട്ടുമൊക്കെ നല്ല മഴ എന്നും കിട്ടും പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആ മ മൂടലും പാറ്റലും മാത്രം
അങ്ങനെട് പോവങ്ങ
പിന്നോാണ് കഴിഞ്ഞന് പേഷം രണ്ട മൂന്ന് ദിവസകമായിട്ടീന്നോടെ
ഉ ആ അങ്ങനെ അതും കിട്ട അങ്ങൊക്കെ മൂടിങ്ങനെ നക്കുന്നല്ലാതെ വെള്ളം മഴ പെയ്തെങ്കിലല്ലേ കിണർ അതില് വെള്ള ആാവുള്ളൂ കൊറ ചെറിയ മഴക്കൊന്നു ആഹ ചെറിയ മഴക്കൊന്നു
മ നിലക്ക
രണ്ടു ദിവസം നല്ല കഴിഞ്ഞഞ് ആ ഒന്നല ഇല്ല ഇനിയന്നു എന്റെ തലമേന്ന്റ്റോ നല്ല കോരി ചൊരിീണമായ അതിലാണ ഇപ്പോൊ വെള്ളമൊന്നും കൂടി ഇവിടെണെ അങ്ങനെ ഒന്ന്ും മഴ പെയ്ുതി വെച്ച പുഴലൊക്കെ വെള്ളംേറണം നാല കിണറില് വെള്ളവും
നിങ്ങ എവിടെ പോയ എൻന്റെ അടുത്ത്
കുറച്ചടി പോവണംോ അങ്ങനെയണ ഓല ക്ക പറയൂോ നമ്മൾ വിചരി ഇങ്ങനെ പോയോക്ക മഴ പെയ്യുമ്പോൊക്കെ കണ്ടൽ വെള്ളം കൂടിയോ കൂടിയോ ടെ അപ്പ അടുന്ന് വാപ്പിയൊക്കെ പറയും അക്കെയാണ് പുഴൽ നല്ല വെള്ളം ഇറങ്ങി തന്നെ കിണറൽ വള്ള ചൂറള്ളന്ന്
ഉം ഉ എടുത്ത് കുളം തോടന്നില്ല
ഇല്ല ഒന്നുമല്ല ഞങ്ങക്ക് പിന്നെ വെള്ളപ്പൊക്കത്തിന് യാതൊരു ഭീഷണി ഇല്ല അങ്ങനത്തെ ഒരു സംഭവ ഇല്ല
അതെ ഞങ്ങളെ വിടി അങ്ങനെ തന്നെ
ഇവിടെ ഏത് ഒഴിവ് തന്നാലും വേണ്ടില്ല മദ്രസ ഇൊക്കെ എന്നുണ്ടാവും ഏത്തിനും മദ്രാസണ് കാരണം അങ്ങ ഒരു ബുദ്ധിമുട്ടുംല്ല വെള്ളത്തിന്റെ
ആഹ ആഹ
കളക്ടറോ വന്ന അവരെ മദ്രസോവിടെ ഇണ്ടാവേണ്ട്
ഈ കൂടുതലും ബുദ്ധിമുട്ടുണ്ടായി ഈ പാടത്തിന്റെ
ആഹ അങ്ങനത്തെ ഉള്ളല പുഴന്റെ ഏരിയ അങ്ങനെയൊക്കെ ഉള്ളവലക്കാണ് ഉം ഉം ഇതൊക്കെ വ വെള്ളംന്ന്റയുമ്പോ പിന്നെ ക്കാണ് ഭക്ഷണം നേരത്തെ കഴിക്കുവോ
ഭക്ഷണം രണ്ടെണിയൊക്കെ ആവുംും രണ്ടെണി രണ്ടേക്കാലൊക്കെ ആും
മാരേജ് ഇല്ല മാരേജ് ചെയുന്നില്ല മക്കളില്ലേ
ആ
ആഹ
കുറച്ചായിട്ടള്ളൂ കഴിഞ്ഞിട്ട്
ആഹ ആ ആ ഹസ്ബൻഡ ഇവിടെല്ലേക്ക
ട്ടണ്ട്
ഉ ഭക്ഷണം കഴിക്കാൻ വരുവോ
ഇല്ല ഒരു യാത്ര വരുള്ളൂ
ആഹ
പിന്നെ ഇപ്പ വരണം
ഉ ഉ
ഇപ്പൊ കടല്ല അപ്പൊ വരണെങ്കി രണ്ടണിൊക്കെ ആാവും രണ്ടണി രണ്ടെണ ആ ടൈമ ഒക്കെ
പണിയൊക്കെ നേരത്തെ കഴിയോ
ആ പണയൊക്കെ പതിനനൊന്നണി കവുമ്പോങ്ങനന് കഴിയും
ഉം
ഞാനും പിന്നെ ഉണ്ടാവുള്ളു ഇവിടെ
ഉം ഉം
പിന്നെ മറ്റരു പണിക്കും പോവല്ലോ
ഉം ഉം
നിങ്ങെന്തേും മടിക്കാൻ പോയിഞ്ഞോ
ഓ പഠിക്കാനൊക്കെ വേണ്ടിയത്പോലെ പോകും
ആഹ
അന്ന് കിട്ടില്ല അതിന്റെ കേ ഏതപ്പ നല്ലോൺ ഉണ്ട് ആ ഐ ടി ഐ ഒക്കെ കഴിഞ്ഞയിന് പ എവിടെ വന്നപ്പോബടും പാപ്പക്ക് അങ്ങനെ പൊറത്തോണന്ന് ഇഷ്ടല്ലേന് ഇപ്പ അ അന്ന് അങ്ങനൊക്കെരു അതെല്ല അതെ പിന്നെ ഇപ്പ ഇപ്പൊക്കെ നേരം വെുത്തിട്ടോ ഇപ്പൊ അ അവിടെ തറവാട്ടിലെ ഇളച്ചിനിയൊക്കെ ജോലിക്കാര ഇവിടെണ്ട്
ആയിപ്പൊന്നന്നല്ലല്ല
ആഹ് ഇപ്പൊ ഇപ്പൊ ഒരാള കൊണ്ട് കഴൂല അങ്ങനെ ആയിന ഇപ്പോൊ കാലോ നഞമ്മക്കരു ഫോണ പൈസ പിന്നെ കേട്ടണ്ടേ മാസം മാസവും ഇരുന്നൂറും മൂന്നും മുന്നൂ മുന്നൂറന്ന ആണ ഇപ്പൊ ആ അതില്ലാതെ പോ്പോക്കാർക്കെ ന പക്കൻ കഴിയും ഇപ്പൾ ഒരു നേരം ഇനി മക്കളെ പറയണ്ട നേരം നെറ്റില്ലാതെ നമ്മുക്ക് കഴിയില്ല ഒന്നൊന്ന് പാളിയൊക്കെ കഴിഞ്ഞാല് ഒ ഉറക്കരുല എന്തോ ഒരു കുറവുള്ള ഐരിയ അങ്ങനെ അയിന ഇപ്പൊ അ വ ര അുണ്ടെങ്കിൽ ആ ഫോണിൽ കയറ്റാൻ തന്നെ വേണം
ആഹ പൗതി പൈസ
അ ഒരാളൊണ്ട ഒന്നും ഇപ്പൊ കഴൂലപ്പൊ അന്ന് അങ്ങനെ ഒരു ആരും അങ്ങനെ ഒരു പുറത്തിറങ്ങാത്തി പഠിച്ചാത്തി ഒക്കെ അങ്ങനെ ഇനി അന്നൊക്കെ ആ കല്യാണണം പണ്ന്നെ കല്യാണോട് കഴു
ഇ കുട്ടികളൊക്കെ സ്കൂൾ പോണതണ്ട് ഇപ്പ ബൈക്കൂടെ
ഇപ്പൊ അയിനൊക്കെ പൂതി ഉണ്ട് അങ്ങനെ മക്കള് അങ്ങനെ ഒന്ന ഒന്നഴുമ്പോ ഒന്നഴുമ്പോ ആ ഉണ്ടാവും അപ്പൊ പിനോല് വലുതാട്ട അശു
ആഹ
അങ്ങനെട് നിന്ന് അങ്ങനൊക്കെയാണ് ഇപ്പൊ പ്രശ്നം ഉ ഒന്നുണ്ടാവുമ്പോ പിന്നെ അടുത്തും ഉണ്ടാമോ ഓലും വലുതാവട്ടെ ആരിച്ചു നമ്മള്
ആഹ ഒന്നുണ്ടാവകുമ്പോ പില്ലാമോക്കിന് മറ്റേ ഇണ്ടാവും ആഹ
അങ്ങനെയാണ് പ്രശ്നം അതെ പിന്നെ മക്കളെ നോക്കാനോ ഒക്കെ ഒരു സപ്പോർട്ട് ഉള്ള നോക്കാനോ അങ്ങനൊക്കെ നണമാ അങ്ങനൊക്കെ ആണെങ്കിന്നെ എന്റെ ഇവിടുത്തെ കുറച്ച് വയസ്സായിന അപ്പൊ പിന്നെ ആും കഴൂല പയസ ആ ആ ഓല നോക്ക നക്കൻ ഒരാൾ വേണം വായിച്ചക്കും വയസായിന അപ്പൊ അന്ന് നടക്കണ അങ്ങനെടെ നിന്ന പോയാ എല്ലാ സർട്ടിഫിക്കറ്റും മേശ ഉണ്ട്
ഉം അതന്നെ ഇപ്പ നമുക്ക് കഴുന്ന കാലം വരുമ്പോ നമുക്ക് ൊടി കൊണ്ടോടത്താ ചപ്പോ സ്കോപ്പ് ഉണങ്ങി കേയറാലോ
ആഹജി ഇപ്പ എന്താ പഠ ആ ഞാൻ ഇറ്റേ സിവിിലേനി സിവില ഒക്ക ഇപ്പൊ റെഡിയായി കുറച്ചൊക്കെ ഞാൻ കല്യാണത്തിന്റെ മുന്നേ പ്രാക്ടീസിന് അങ്ങനാണ്ടൊക്കെ പോയിനി ആ പിന്നെ ഇവിടെ എത്തിയാപിന്നൊക്കെ നിന്ന് പിന്നെയാണ് ഇപ്പൊക്കെ കമ്പ്യൂട്ട ല്ലേ ഇപ്പൊ പ്ലാം വരക്കലും എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടർ അല്ലേ
ആഹ! ആഹ!
ബോയിസ് ആദ്യം പഠിച്ചിട്ട് വേണോ അയിന് എറങ്ങണങ്കില് അന്നാവുന്നില്ലേനി
ഓ.
എന്നത് തുടക്കേന പക്ഷെ ഞാൻ അതിന്റെ അതൊക്കെ കൊറച്ച് ബേസൊക്കെ ഞാൻ അന്ന് പഠിച്ചീന്ന് കമ്പ്യൂട്ടറിലന്നെ ചെയ്ത് വരച്ചൊക്കെ ചെയ്തണ് പക്ഷെ പിന്നെ ഇപ്പൊ ഒന്നായിട്ട് ഫുള്ളൊക്കെ മാറ്റായില്ലേ പഠി പഠിപ്പിക്കുന്നവരെ ഫുള്ള് കമ്പ്യൂട്ടറല്ലാ അപ്പൊ അതിനനുസരിച്ചുള്ള ആ രണ്ട് വർഷത്തെ
ഉ
അപ്പൊ അയ്നനുസരിച്ചുള്ള കുറവും എന്തൊക്കെ ഉണ്ട് അപ്പൊ അതിന് നമ്മള് ആദ്യം- ആദ്യ ഓർമ്മ